ഹലോ, ആഹ, കേൾക് ആ, ഹെ ഹെ ഹെ അ അ് ശെരി, പ്പ അങ്ങനെ ആ കട്ടായി പോവ്‌ൻണ്ട്ലെ?
ആഹ, കിട്ടാതെ ചെലോർക്ക് ബിസിയാണ് പറയാ. ഇനിക്കെന്നെ ഞാൻ എത്ര കോളുകൾ. പൊയ്ക്ക്ണ്. രണ്ട്, മൂന്നാല് കോളങ്ങനെ പൊയ്ക്കണ്. നമ്മള് തെ... ഉ എന്തായ വിളിച്ച ഉടനാവുമ്പോളേ കിട്ടലില്ല. ഉം.
ആ ഞാൻ പറയാ ഞാൻ രണ്ട്, മൂന്ന് കോളങ്ങനെ ചെയ്തിട്ട് ഇൻക് കൊയപ്പം ഇണ്ടായില്ല. അതേന്നേ. പിന്നെ വീണ്ടും ചോയ്ച്ചത്.
ആഹ,
പിന്നെ നിങ്ങെന്താ മ് ട്രിപ്പൊക്കെ പോലുണ്ടോ? ടൂർ പോലുണ്ടോ കുട്ടികളൊക്കെ കൊണ്ട്.? ഏ, അത്, ഹ് വെക്കേഷൻലോ അങ്ങനൊന്നും.
വെക്കേഷൻല് ഇന്റെ വീട്ട്ക്ക് പോവാ.. എപ്പോങ്കിലൊക്കെ അവ്ട്ന്ന് എല്ലാരുംകൂടെ പോകുന്നല്ലാതെ ഇവടന്നൊന്നും അങ്ങനെ പോവൂല. മ് എ അപ്പൊ ഓൾ ഹസ്ബൻഡിനോട് പറിമ്പം പറിം പൈസ മാണ്ടേ അയ്നൊക്കെ. ക്കെ. ട്രിപ്പോവാനും പൈസ ഒക്കെ വാണം. നമ്മക്ക് പോവാൻ പറ്റൂല ഒക്കായിട്ട് പോവാന്ന് പറിം.
ഉം പിന്നെ അഉഅല്ല. മക്കളൊക്കെ കൊണ്ടു പോവ്മ്പോ നമുക്ക് അത്യാവശ്യം വേണ്ടി വരും.
അ അ അ
പിന്നെ എന്താ വൈനേരം എന്താ സ്പെഷ്യൽ എന്താ മ സ്കൂൾ
സ്പെഷ്യൽ ഒന്നും വിചാരിച്ചിട്ടില്ല അവര് സ്കൂളിട്ട് വന്ന അപ്പൊ ഒരു ചോറെയിക്കലാണ്
അത് നല്ല സുഖമാണ് അങ്ങനായാല് നല്ലത ഞാൻ എപ്പളും പറയും ഇവിടെ. ആ.
ഉം ചോറ് കഴിക്കണെന്ന് പറയി
അതെന്ന നല്ലത് ഇത് ഇവിടെ അത് ഇങ്ങോട്ട് വന്നട ചോറോഴിച്ചു അങ്ങനെല്ലാം നമ്മുക്ക് മക്കക്ക് പറ്റൂലല്ലോ
ആ ആ അധികം അങ്ങനെയാണ് മക്കള തിന്നയക്കൂല ഇക്ക് പിന്നെ അങ്ങനെ വാക്ക് പറഞ്ഞത് കൊണ്ട്
ആ ആ ആ നല്ലതാ അങ്ങനെ തിന്ന്ട്ടിയ വച്ച് നല്ല ഇതാ
ഉം പിന്നെ എന്തായാലും ചായക്ക് ബിസ്കേറ്റോ എന്തായാലൊക്കെ കൊടുത്താ മതി അവിലേ അവല് തേങ്ങി പഞ്ചാരി ഇട്ട് കേഴച്ചേട്ക്കൂലെ അങ്ങനൊക്കെ
എന്തേലൊക്കെ ആയിട്ട് ഞാനും ഉണ്ടാക്കല് അത് എന്തേലും കടിേവ ബസ്ക്കറ്റ് ബ്രെഡ് എന്തെലുക്കെ ഉണ്ടെങ്കി കൊടുക്കും എപ്പോഴേലൊക്കെ ഉണ്ടാക്കുള്ളൂ കടി പഴംപൊരിയോ അങ്ങനെ എന്തെങ്കിലൊക്കെ എപ്പ ളേലും ഉണ്ടാക്കും അല്ലെങ്കി ചോറ് തിന്നൂലെ അതാണ് ചോറ് രാത്രിയല്ലേ ചോയിക്കും വിഷപ്പിന് നല്ല തന്നെ ച്ച കൊഴങ്ങി പിന്നെ നടന്നൊക്കെ വരല്ലേ അത് പറഞ്ഞാ കേക്കൂല ഇത്ര എന്തായാലും അപ്പൊ ഇനി ഇപ്പേ തിന്നും വ പുതിയ ബിരിയാണിയൊക്കെ ആണെങ്കിൽ ആ അപ്പൊ മാത്രം വളമ്പ ന്നു അല്ലെങ്കിൽ ഇതന്നെ പിന്നെ കടി വേണം അത് നിർബന്ധ അല്ലെങ്കിൽ അപ്പോ പോകും സ്കൂൾ വിട്ട് വന്ന ബാഗാണ് കഴ ചെച്ച് അപ്പം പോകും പീടിയേക്ക്
ഉം
ചെറിയ മക്കളല്ലേ പിന്നെ പറഞ്ഞിട്ട് കാര്യം ഇല്ല ഓൽക്ക് അതാണ് ചലായത്
ഉം ഇങ്ങള് മീൻകറിയൊക്കെ എങ്ങനെണ്ടാക്ക
ഞാനും ഏ തേങ്ങരച്ചത് ഇവിടെ പറ്റൂല ഗ്യാസ് നെഞ് നീറൽ അതൊക്കെ ഇവിടെ മുള മുളകി ഇടല മുളകിടാ അല്ലെങ്കിൽ വറ്റിച്ചാ
ഉം ഉം. വറ്റിക്കൽ എങ്ങനെ വെറുതെ മസ
ആ അല്ല നമ്മള് മസാലപ്പൊടി ഇട്ടുങ്ങാണ്ട് മസാലപ്പൊടി മാത്രം ഇടുല്ലോ അപ്പം പിന്നെ ആയിക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ചെറിയ ഉള്ളി മുളകും പച്ചമുളകും ചതക്കൻ ആ ഇതി ക്ക്‌ വെളിച്ചെണ്ണ ആദ്യം പറന്നിട്ട് മസാല പൊടി അയിക്ക് ഇട്ടിട്ട് ഈ ചാതകിയത് അയിക്ക് ഇടും ഇങ്ങട് പിന്നെ പുളിവെള്ളം ആ പുളി വള്ളം പറന്ന് അതൊന്ന് അതിന്റെ പച്ചമണം പോണ വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വയറ്റും ഇങ്ങട് പിന്നെ പുളി വള്ളം പർന്നിട്ട് മീനയി കിട്ടാണ്ട് ഇതാക്കും അയ അതി വെള്ളം വ ആ വെള്ളം വറ്റുമ്പോത്ത്നും ഇതാവുമല്ലോ മീന് വേവോല്ലോ.
ആ അപ്പൊ അതില് കറി ഉണ്ടാവുലല്ലോ
ഉം ആ ചെറിയൊരു കായ ഉണ്ടാവും
ആഹ്
ഉം ഉം ആ അങ്ങനെ വറ്റിച്ച് വെക്കും ആ അപ്പൊ നല്ല രസം ഉണ്ടാവും എന്നിട്ട പിന്നെ ലാസ്റ്റ് കരയേപ്പലടാ അതിന്റെ മേലക്കൂടെ.
ആഹ് ഇബടൊക്കെ എങ്ങനെന്നറിയോ ഉള്ളിം തക്കാളിഒക്കെ വാട്ടിങ്ങാണ്ട
ആ അത് മുളക്ടലല്ലേ മ്മള് കറി വെള്ളം വാർന്നട്ട്
ആഹ് ആഹ് ആ വറ്റിക്കല് മതി മത്തിയൊക്കെ ഉണ്ടാവുമ്പളേ
ആഹ് മത്തിക്കെ ഇങ്ങനെ വെച്ചാ നല്ല ടേസ്റ്റാ ആ അതന്നെ ഇപ്പൊ നല്ല നെയ്ണ്ടല്ലോ
ആ ആ
ഉം അതേപോലെ ആക്കിയാ നല്ല ടേസ്റ്റാ അങ്ങനെ ഒന്ന് ണ്ടാക്കിയൊക്കണ്ടി പുളി വേണം പുളിയല്ലെങ്കി കുടം പുളിയോ വാണം
അതെങ്ങനെ വെളിച്ചെണ്ണൊഴിച്ചിട്ട് അതില് മഞ്ഞപ്പൊടീം മുളകുപൊടിം
ആ പിന്നെ മല്ലി കുറച്ച് എന്തരു കാ സ്പൂണ് മറ്റ് മുളക് പൊടിന്റെ അത്ര ഇടരുത് പെരുംഞ്ജീരകം പിന്നെ പെരഞ്ജീരക പൊടില്ലേ ആ അതൂട എന്നിട്ട് അതാ ആ എണ്ണ നല്ല ചൂടാവണ മ്മള് വിളിച്ചണ്ണ പാറന്നാട്ട് ട്ട് ആ വലിച്ചെണ്ണക്കെന്നീ പൊടികളക്കെ ഇടണം എണ്ണ നല്ലോം ചൂടാവരുത് അപ്പൊ കരിഞ്ഞു പോവും
ആ ആ
ഒരു തള ഇങ്ങനെ ഒരു ഇതിങ്ങനെ വരുമ്പോ ആ നമ്മള് ചതക്കിവെച്ച ഇഞ്ചും വെളുത്തുള്ളിയും പച്ചമുളകുംല്ലേ അത് അയിൽ ആ അത് അയിൽക്കിട്ടിട്ട് ഒന്ന് വയറ്റിടുക്കുമ്പോ ആ മസാലമ്മല് അത് നല്ലോ പിടിച്ചും തക്കാളി ഇടണ്ട ന്നട്ട് പുളി വെള്ളത്തിട്ടച്ചിട്ട് അത് നല്ലോ ഞണ്ടി അത്യാവശ്യം വെള്ളത്തിലല്ലോ ഞണ്ടി ഐക്ക് പാർന്നാൽ മതി അപ്പൊ ആ പുളി അയില മത്തി അങ്ങനെ വറ്റി പറ്റി വരുമ്പളേ എന്നിട്ട് കറി വേപ്പിലടാ നല്ല രസണ്ടാവും എന്ന്ട്ടാ വെള്ളം വറ്റിക്കാം ആ വെള്ളം വറ്റുമ്പോത്തെ ഉം ടേസ്റ്റ്ണ്ടാവും ആ അങ്ങന ണ്ടാക്കിയത് ഞാനല്ലേ ഞാനേ ഇതില് കണ്ടതാടി യൂട്യൂബില് കണ്ടതേനി ആ അപ്പൊ ആ ഒരു ദിവസം അങ്ങനെ ഉണ്ടാക്കിയപ്പം നല്ല രസം പിന്നപ്പോ മത്തി കിട്ടിയാൽ അങ്ങനെ വറ്റിച്ച്ണത് കുറേ വൽച്ചറിയാണ് ഈ വല്ലുള്ളിയോ തക്കാളിയോ ഒന്നും അതിലുണ്ടാവൂല ഒക്കെ ണ്ടേൽ ട്ത്തിടല്ലേ
ആഹ്
ഉം എ തില് പിന്നെ വയറ്റിയ ഇഞ്ചും വെളുത്തുള്ളിയും ഒന്നും അയിൽ കാണാനേ ഉണ്ടാവൂല കരിഞ്ഞ് ഉണ്ടാവും ഉം പച്ചമുളകും ആ വെളിചെണ്ണൈൽ നമ്മളീ മസാലപ്പൊടി ഇട അപ്പം ആ വറവില് വരുമ്പ തന്നെ ടേസ്റ്റ നല്ലൊരു സ്മെല്ലു ആണല്ലോ
ആഹ്
ന്നിട്ട് കറിവേപ്പൂട്ട് അതും ഇട്ടാണ് വയറ്റ്യാ മതി ഉം ഇണ്ടാക്കി നോക്കണ്ടേ ഉം മറ്റേ പിന്നെ കറിവാണെങ്കില് ആ കറിവാണെങ്കിൽ ഈ പറ പറിണമാതിരി നമ്മള് ഇത്ണ്ടാക്കും എന്ത് തക്കാളി ഉള്ളിയും വഴറ്റ്യാണ്ട്
ആഹ് ആ
ഉം എന്നിട്ട് പിന്നെ അയക്ക് എല്ലാം ഇട്ട് വെള്ളം ഒഴിച്ച് മസാലപ്പൊടികളൊക്കെ ഇട്ട് അങ്ങനെ ണ്ടാക്കും
ഉം ഉം ങ്ങളെ ഫാമിലി എങ്ങനെ ഇങ്ങക്കാരൊക്കെണ്ട്?
ഇവടെ ഇൻക്ക് അനിയത്തി ഇണ്ടായിനി മരിച്ച് ഇപ്പ ഞാനും ഉം ആങ്ങളേ മാത്രമേ ഉള്ളു
ഏ എന്ത്യോനിയത്തിക്ക്?
ത്തി പ്രസവത്തിലെ
ആ ഉ
മോള്ണ്ട് കുട്ടിണ്ട് കു ന്റെമ്മെച്ചീന്റെടുത്തുണ്ട്! ഓക്ക്പ്പോ ഓൾ അഞ്ചാം ക്ലാസ്സിലാ ഞാനും അന്ന് പ്രസവിച്ചേട് ഉം രണ്ടാമത്തേനെ ഉം ഓക് ആദ്യത്തെതേയ്ന്ന് എന്താറിയില്ല ല്ല അത് കോളേജിൽ നിന്നെനി അവരൊന്നും പറഞ്ഞില്ല. അപ്പം ഉ ഇപ്പൊ കുട്ടിയുണ്ട് കുട്ടിവടെ ഉമ്മച്ചിന്റെ അടുത്ത് ത്തുണ്ട് പിന്നെ അനിയനന്നെള്ളൂ അനിയൻ കെട്ടീല്ല. ഏ
വാപ്പ വരൊക്കെ
മോന് മാഷാണ് സ്‌കൂൾ മാഷാ, ഉം ഓര് വടെല്ലാ ഓര് കാസർകോടാണ് ഓല് വരുമ്പോ ഇങ്ങോട്ട് വരും. ഉം ഇപ്പൊ വേറെ കല്യാണം കഴിച്ചപ്പയിലൊരു കുട്ടി ട്ടിണ്ട്, ഉം ഒരു വയസായിപ്പാകുട്ടിക്ക് ഒരു വയസായി ഉം ഒരാവിടേണ് ഒരാങ്ങോട്ട് കൊണ്ടോവാൻ കൊറ നോക്കീനി പക്ഷെ മ്മള് പോവാത്തോണ്ടേ. ഓക്കെന്ന വിടെ ആ അറിയൂലല്ലോ. ഓല് എന്നേലും വരുമ്പോളല്ലെള്ളൂ.
ആഹ്, കൊറച്ചൊക്ക ഒപ്പം നിന്നതാണ് ഈ കുട്ടിക്ക് നല്ലോം പരി
ആ ആ ഇത്പ്പോ പ്രസവിച്ച് ആ അന്ന് തെട്ടോ മ്മളെ വീട്ടിലല്ലേ, ഇമ്മച്ചിന്റെ അടുത്തല്ലേ അപ്പൊ പിന്നെ ആ അപ്പൊ ഓര് നാട്ട് പോവൂല എന്നോ പോയി പോരു. ഒരു നാട്ട്ക്ക് വരുമ്പോ ഓലപ്പം നിക്കാനും ഒരീസത്തിനൊക്കെ കൊണ്ടോവും, അങ്ങനെ പോവും പിന്നട്പോരും. ഉം ഇപ്പൊ പിന്നിം നല്ല അടുപ്പാട്ടോ കാരണം വേറെ കെട്ടിയാരെ കാരണം ഓള് ഇങ്ങനെ വിളിച്ചും ഒന്നരാടം വെച്ചു എന്നും വിളിച്ചുങ്ങനെ. ഉം അപ്പോല് ഇപ്പ വല്ല്യ കുഴപ്പല്ല.
ഉം വേറെന്ത ങ്ങക്ക് അവിട ആരൊക്കെ ഉള്ളെ? നിങ്ങള ഹസ്ബന്റിന്റെ പൊരേല്?
ഇവിടെ ഒരു രണ്ട് മൂത്തച്ചിം, ഒരെളീംച്ചിം.
ഹേ
ബടെ പിന്നെ രണ്ട് നാത്തൂമാര്ണ്ട്.
ഉം എല്ലാരും വേറെ വേറെ പോയിട്ടുണ്ടാവൂലോ?
പ്പ എല്ലാരും വേറെ, ഉം എല്ലാരും പോയി ഉം പിന്നെ ഈ അവിടെ ഈ തറവാട്ടിലാ?
അല്ലല്ല ഞങ്ങള് മാറിര്ക്കുണു ഇവിടെ രണ്ടാങ്ങള നാലാളാണ് രണ്ട് പെണ്ണും, രണ്ടാണും, രണ്ട് നാത്തൂമാര്. അവരൊക്കെ കെട്ടിച്ചോരൊക്കെ ഒറ്റക്ക് വേറെ ഇരുന്ന്ക്ക്ണ് പിന്നെ ഇളെച്ചനും വേറെ ഇരുന്ന്ക്ക്ണ് ഞങ്ങളും വേറെ ഇരുന്നു എല്ലാരും മാറി ഇവിടെ വാപ്പ മരിച്ചോളെ തറവാട്പ്പ ഞങ്ങളെടുത്താണ്. വാപ്പ മരിച്ച്, പെര ആ ഞങ്ങളെ പേരെ ഉമ്മീം മരിച്ച്. ഇപ്പ മരിച്ചന്റെ അല്ല ഇപ്പാക് അല എന്താ പറയാ? ഞങ്ങള് തറവാട് ഓരിച്ചേൻ്റേഷാണ് ഇപ്പ അല്ല ആ സ് സ്ഥലം വിറ്റ്
ആ
ആ ഓരിക്കണ എടേല് നമ്മള് നമ്മള് വരെ തറവാട് പോലെ ഉണ്ടാക്കാച്ചിട്ട് വല്യോര് പെരൊക്കെണ്ടാക്കി അപ്പൊ വാ ഇടൽ മരിച്ച് വാർപ്പിടൽ കഴിഞ്ഞുന്ന മേലെ അപ്പൊ വാപ്പ മരിച്ച് അപ്പൊ പെങ്ങമാർക്കുള്ള ഓരിഒക്കെ വാപ്പ കൊടുത്തക്കണ ആദ്യം തന്നെ ഞമ്മക്കും അഞ്ചനക്കള്ളതാ മ്മളടുത്തണ്ടായേ അപ്പൊ അന്ജൻ പാപ്പ മരിച്ച് ച്ചേന് ശേഷം പിന്നെ അവരും അവർക്കുള്ള ഓരിയും കൊടുത്ത് നമ്മ എല്ലാർക്കുള്ള ഓരിയടുത്ത് നമ്മൾക്കുള്ള ഓരി അനെ ഇത് തറവാടും പേര പോലെ ഇത് വലിയൊരു പെരെയാണ് തറവാടാറ്ന്ന് ഇപ്പത്തെ പുതിയ പേരയാണ്. ആഹ് ഇത് അത് എളച്ച പെണ്ണൊന്നും കെട്ടിയിട്ടുണ്ടായിരുന്നില്ല
അത് ശെരി പിന്നെ ഇപ്പൊ വേറെ വീടെടുത്തേക്കാരോ
ങ് ഇടെടുത്ത് മാറി പെണ്ണേട്ടി ഒരു വർഷം രണ്ട വർഷം മ്മമും ഒന്ന് ഇത് നമ്മള പെരപ്പണി കഴിഞ്ഞിട്ടില്ല ഇത് വല്യാ പെരയുംങ്ങണ്ട് പെരപ്പണി കയ്യാനൊന്നും ആയിട്ടില്ല ആ അതിന്റെ ഇടയിൽ വെച്ചിട്ടല്ലോ ഇപ്പ മരി ച്ചത് പിന്നെ അവരൊക്കെ ഓരി നമ്മള് വാങ്ങിട്ടുണ്ടെങ്കി അവര് ഓരി നമ്മ കൊടു മാണ്ട അപ്പൊ ഞമ്മളെ കയ്ൽ പൈസ ഉണ്ടാവുമ്പോ ഞമ്മക്കകേ ഉണ്ടാക്കാ പണിയൊക്കെ കഴപ്പിക്ക വെച്ചിട്ടെ മേല അടി നെലം നെലം പണിയൊന്നും കഴിഞ്ഞിട്ടില്ല
ആഹ് ആഹ് ആഹ്
അത് പെര കുടിക്കണം എന്നന്നപ്പ വച്ച് ആ അന്നയിക്കോട്ടെ
ന്നാ ശരിട്ടോ
ആഹ്